ഹലോ എന്താ ഒക്കെ മുടിഞ്ഞ് ഇപ്പൊ കൊർ ഒര്ങ്ങിയാ
താ തൊട്ക്കാ
ആഹ് അതന്താ ഇത്ര വൈകല്ണ്ടോ?
ഞാനയ്നിന്ന് ഒന്നരാടാണ് വള്ളം വര്ല്
ആഹ്
അപ്പൊ ആഹ് വര്നന്ന് ബാക്കിള്ള വല്ല ആ ബാത്റൂമും അതുംതൊക്കെ തൊടച്ചന്നാക്കലും കെയ്കലും നേരം വകും മക്കള് പോയിട്ടേ നടക്കൊള്ളൊക്കെ.
ആഹ്
ഇന്നെക്കെ പണിയ
ആ ആ കെണർണ്ടായില്ല ല്ലേ?
കിണറില്ല കൊയൽ കുത്തിയാല് വെള്ളം കിട്ടൂല വ വെള്ളം വലിഞ്ഞോവും.
ആഹ
ഞങ്ങൾ നേരെ മുന്നില്ള്ളവർ കുത്തീട്ട് ഒക്കെ വലിഞ്ഞ് പോവ ഓൽക്ക് കിട്ടണന്നല്ല.
ഉം ഭയങ്കര ബുദ്ധിമുട്ടാ.
ഉം കൊയലാണ് ഇവിടെ കൊയലേ കുത്താനും പറ്റുള്ളൂ.
ആഹ
മറ്റേ കുത്താൻ പറ്റൂല കുത്തണെ നല്ല സംഖ്യവേണം. രണ്ടു, മൂന്ന് ലക്ഷം റുപ്യ വേണ്ടിരും കുത്തണല്
ആഹ
സ്ഥലോമില്ല അതിനത്ര ഞടരു പാട ഇത് സ്ഥലം വാങ്ങിയാട്ടെ അല്ലേ വാങ്ങിയാട്ട് ആടെ കുത്താനോണ്ട് മക്കാലോ
ആഹ് കിണർത്തെ വെള്ളം വേറെ ടേസ്റ്റാ
ആഹ് ഇത് ങ്ങപ്പൊ വരുന്നെ കിണറിൽത്ത വെള്ളാണ് പാട
ആഹ് ആഹ്
കുടിചാൻ ഞങ്ങൾ തറവാട്ടീന്ന് എടുതണ്ട് വരല
ആഹ് അത്പ്പോ ഒന്നരാടെ ഇടാൻ പറ്റുള്ളൂ പാടത്ത്
നമ്മുക്ക് ആവശ്യണ്ടെ പോയി എടുക്കാ പക്ഷെ ഹസ്ബൻഡണെ പണിക്കോവും അപ്പൊ പിന്നെ
ആഹ്
നടക്കൂല അത് ഒരുപ്പാ ഉം ഒരുപാടത്ത ആടെ പോയി മോട്ടർ ഇടണം അപ്പഴേ കിട്ടുള്ളൂ ഞങ്ങക്ക്
ആഹ് വെള്ളം നമ്മക്ക് എന്താ ഉപയോഗിക്കാൻല്ലെങ്കി ഭയങ്കര ബുദ്ധിമുട്ടാ വെള്ളത്തിന് ആഹ് എല്ലാ ഇത് വേണെങ്കിലും വെള്ളം വേണ്ടേ
എല്ലത്തിനും വെള്ളം വേണം ബാത്റൂം പോവാനൊക്കാ കൂടുതലും
ആഹ് ആഹ്
ഹസ്ബൻഡാണെ നേരം വെളുത്താ പോവു അപ്പൊ പിന്നെ ഇനി വെള്ളം തീർന്നാലും കുടുങ്ങി പോവും അത് വരുന്ന വരുന്നവരെ കാത്തിരിക്കണം
പിന്നെ അങ്ങനെല്ലേ നമുക്ക് ഇങ്ങനെ ഓരോന്നില് ഇങ്ങനെ ആക്കി വെക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട അത് മോ ട്രിട്ടിട്ട് ടാങ്കീന്ന് അങ്ങനെ എടുക്കുമ്പോ അത്രക്കെ അത് തോന്നൂല്ലല്ലോ
ഉം ഞാൻ ഭക്ഷണത്തിനൊക്കെ എടുക്കും പിന്നെ കുടിച്ചാൻ മാത്രം തറവാട്ട്ന്ന് എന്നാ അങ്ങനെ ഇനി വേകുന്നരം ന് കുടുങ്ങുകയും ചെയ്യും മോട്ടോർ കേടന്ന കുടുങ്ങിയോവും
ആഹ് ഭയങ്കര ബുദ്ധിമുട്ടാ മ്മ് കറണ്ട് പോയ സമയത്ത് തന്നെ വെള്ളം ഇങ്ങനെ എടുത്തേക്കുമ്പോ എന്തോ ഇത് വരും ഇങ്ങനെ ഇതാക്കുമ്പോ അപ്പൊ ഇങ്ങള്ക്കവസ്ഥ ആഹ്
അത്രേ തുറക്കും ഓർമ്മല്ലാതെ തയക്കത്തിനത് തുറന്ന് പോവും
ആഹ് വള്ളം എന്താ ഇങ്ങനെ ഇള്ള ഏരിയയാണോ വെള്ളം കമ്മിയാവണ
അങ്ങനെ കമ്മിയാവലോന്നുല്ല പക്ഷെ ഇവിടെ കുത്ത കൊയൽ കുത്തിയാൽ
ആഹ്
ആഹ് പിന്നെ ടൈൽസ് ഒക്കെ നാശാവും ചെയ്യും ഈ മറ്റേ ഉള്ളീത്തുവല്ലോ
ആഹ് ആഹ്
അതെ ഇന്ത്യെല് താഴറ്റില്ല ആഹ് കുത്താന് കുത്തീട്ട് താരെ താ ത് കൊഴലുത്തിന അപ്പോ വെള്ളം മുയുവം അങ്ങോട്ടേക്ക വരഞ്ഞുവോണെ
ആഹ് ആഹ്
അതുപോലെ തന്നെ വേസ് കൊടുത്ത് മുക്കിനോക്കീട്ട് കാര്യയില്ലല്ലോ
ഉം ആ അങ്ങന കാണൂല്ലാന്നൊണ്ടെങ്കി വെറുതെ അയ്‌ന് നിക് നിന്നട്ടാവശ്യല്ല. പിന്നെ ആഹ് അങ്ങനെ എന്താ കൊയൽക്കെണർത്ത് വെള്ളം ഇങ്ങനെ ഒരു ഇതുണ്ടാവൂല തോന്നുന്നില്ല കുത്തിയാലും മ്മ് ആഹ് അതുകൊണ്ട് നമ്മുക്ക് നല്ലൊരു കാണത് ഇതേമാതിരി കുത്താണെങ്കിലൊക്കെ
മ്മ്
ഏഹ് തീരെ സ്ഥലല്ലേ അവിടെന്നും നിങ്ങക്ക്
ഞാ മുറ്റത്ത് സ്ഥലല്ല എന്നാ പെരേന്നെണ്ട്
ആഹ്
ഉള്ള അത്യാവശ്യം തീരെ ഇണ്ടാക്കി വെച്ച് ഇതുവരെ
അതേ ആഹ് അധികള്ളോല് അങ്ങനത്തന്നെ ഞങ്ങക്കും സ്ഥലം കൊറവക്ക തന്നെ അഞ്ചു സെന്റാ പക്ഷെ പേര ഞങ്ങളങ്ങന വെലുതാക്കീല്ല രണ്ട് നെലയാക്കി എടുത്തു
ഉം
അപ്പം മുന്നിലും ബാക്കിലും ബാക്കിൽ കെണറ് വരുന്നുണ്ട് ആ കെണറ് നാലഞ്ച്- ഞ്ചു വീടുകൾക്കി ള്ളതാട്ടോ എന്റെ രണ്ട് ഏട്ടൻമ്മാരും രണ്ട് അനിയമ്മാരും തറവാട്ടിലുവൊക്ക അത് തന്നെയാ
ഉം
ഞങ്ങള് ബാക്കിലില്ല കെണറ് തന്നെ അങ്ങനെ ഇപ്പോ കൊറ ഉച്ച ക്ക് പെരുമാളാന് ബാക്കിലും മുന്നിലും സ്ഥലണ്ട് സൈഡില് ഇത്തിരി കമ്മിയാണെന്ള്ളു
ഉം ഞങ്ങള് സൈഡില് നടക്കാനുള്ളതെന്നുള്ളു
ആഹ് അങ്ങനെ ആവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് ആഹ് അങ്ങനെ ആവുമ്പോ പിന്നെ നമ്മള് ഈ വെള്ളം പോകണ പ്രശ്നം അങ്ങനത്തെ ഒരൂ പ്രശ്നങ്ങള് മഴയൊക്ക ആവുമ്പളെ
ഉം ഉം
അപ്പാരോം ഇപ്പോറോം വേറെ നമ്മള കുടുംബല്ലെങ്കി തന്നെ അതൊരു ഇഷ്
ഇവിടേക്കെ അങ്ങനെ നല്ല പ്രശ്നക്കാരാട്ടോ മ്മ് ഇവടെ പിന്നെ ഞങ്ങളെ പിന്നെ ഏട്ടനനുജൻമാരാവോണ്ട് വരില്ലേ കൊഴപ്പല്ല അപ്പറോം ഇപ്പറോം ഞാനിങ്ങനെ കേക്കാം അവിടെ വെള്ളം വന്നു ഇവിടെ വെള്ളം വന്നു ഇങ്ങടെ വെള്ളം മു കൊറേ അങ്ങട വെള്ളം പോകുന്നെ
മ്മ് കൊറേ ഇങ്ങനെ പറയും
താമസാക്കിന്ന് ഇനി വേറേ രണ്ട് മൂന്ന് നാല് പേര തറ ഒരു പെരേ പകുതിയാക്കിയിട്ട് വെച്ചേക്കണ് വെ
ആഹ് ആഹ്
രണ്ടുപേരേയുള്ളൂ താമസായി
ആഹ് ആഹ്
ഞാ പെരേ കണ്ട് മ്മ് ഇന്ന് വൈറ്റ് സിമിന്റ് ഒക്കെ അടിച്ചിട്ടത് പൊന്നീണ്ട് ചെലപ്പം ഡിസംബറില് കൂടാ മതി
നിങ്ങള് അങ്ങട് പോവാന്
നിങ്ങൾക്കാണോ
ഏഹ് ഇല്ല ഇവിടത്ത് വേറെ പെരക്കാരുണ്ട് കൂടാന് എനിക്കന്
ഓനൊക്കെ അവിടുത്തെ ബുദ്ധിമുട്ട് കൊണ്ടാ പോണേ
ഉം
ഉം വേറെ പുതിയത് കേറ്റിയാവൂലേ
ഉം
ആഹ് ആഹ് പിന്നെ എന്താ കുട്ടികളൊക്കെ സ്കൂൾ പോയിട്ടുണ്ടാവൂല്ലേ
ഒക്കെ പോയി ഞാൻ തന്നെയുള്ളൂ
ഉം ഫുഡൊക്കെ എന്തായി
ഫുഡ്‌ മീൻ പൊരിച്ചത്ണ്ട് ഞാനല്ലല്ലോ തിന്നാനാവുമ്പോ
ആഹ് ഓ കഴിച്ചിട്ടില്ലേ രണ്ടര ആയല്ലോ
ഞാൻ അങ്ങനന്നെ
ആഹ്
ഞാനിതിന്റെടേല് ഇടക്ക് ചായ ഞാൻ ഉണ്ടാക്കി കുടിച്ചു
ആഹ് ഈ ഒറ്റക്കാവുമ്പോ പൊതുവേ നമ്മളങ്ങനെ ഞാനും അങ്ങനെത്തന്നെ എല്ലാരും പോയ ഞാനും ചെറിയ കുട്ടി ഒറ്റക്കെന്നെ
ഉം ഞാനപ്പോ ചായ ഉണ്ടാക്കിട്ട് ബേക്കറി ബേക്കറി കൂട്ടി പിന്നെ ബേക്കറിങ്ങെടക്കെടക്ക് സന്നരുത
ആഹ് സെയിം ആഹ്
എനിക്ക് ബേക്കറി ഭയങ്കര ഇതാ ഞാൻ വെറുതെക്കുമ്പോ ഇങ്ങന പെർ ഞാൻ ആരേം ഉണ്ടാവും ഇല്ല
ഞാനും അങ്ങനെന്ന പക്ഷെ നല്ലതും നല്ലെന്നാലും അതെന്തോ ഒരു പ്രത്യേകതല്ല പക്ഷെ എല്ലാ ബേ അറിയൊന്നില്ല
ഉം ഇഷ്ടമുള്ള മാത്രം തിന്നോളുട്ടാ അല്ലാതൊന്നും ബേക്കാതൊന്നും എനിക്ക് ഇഷ്ട്ടല്ല
എനിക്ക് ബിസ്ക്കറ്റ് ഇഷ്ടല്ല
ഉം
ബിസ്ക്കറ്റ് നാൻ കഴിക്കൂല അങ്ങനേ കറ്മുറ് പോലല്ലേ ചിപ്സ് മുറുക്ക് പോലല്ലേ അങ്ങനത്തെ അച്ചപ്പം അങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടാ ബിസ്ക്കറ്റ് എനക്ക് ഇഷ്ടേഅല്ല
ഉം എനിക്ക് അതൊക്കെ എനിക്ക് വ വറുത്തെക്ക ആ ഇഷ്ടവില്ല വേറൊന്ന് തിന്നു ആ എനിക്ക് ദേഷ്യോ അത് തിന്നുമ്പോതിന്റെ പുണ്ണു പോലെ ഇണ്ടാവുക
ആഹ് ആഹ് ഓരോരുത്തർക്കും ഓരോ അലർജി പോലെ
അനിക്ക് ഇഷ്ട അല്ല
ആഹ്
അതേപോലെ മറ്റേ അതില്ലേ ശർക്കര മുട്ടായി ഉം ശർക്കര വരട്ടി
ആഹ് ആഹ്
അതൊക്കെ തിന്നുമ്പോ എനിക്ക് വേഗം തൊട്ങ്ങും തുടയില മഴ ഉണ്ടോ അവിടെ
ഇവിടെ ഇന്ന് ഇങ്ങനെ മഴ പോലെ തന്നെ വെയിലില്ല പക്ഷെ മഴ രാവിലെ ഒന്ന് ചാറി പോയി ആഹ് അങ്ങനെന്നെ എന്നാ പെയ്യണുൽ
ഇവടെങ്ങനെയാന്നോ ഹലോ കോട അങ്ങട് മൂടിടക്കും
ആഹ് ഒരു ഇരുട്ട് പോൽ ആഹ് ഇരുട്ടുപോലെ അങ്ങനെ തന്നെ ഇവിടുത്തെയും അവസ്ഥ
ഇവടെ രാവിലെ എനീച്ചപ്പ നല്ല കോടയാ
ആഹ് കുന്നത്തായോണ്ട് കാണാൻ നല്ലൊരു രസണ്ടാവില്ലേ പ്രകൃതി ഉം
നോക്കിയ നല്ല വ്യൂവാ
ആഹ് ഇനിക്കിഷ്ടാ അങ്ങനെ കാണണേ മല മല ഓരുള്ള സ്ഥലങ്ങളൊക് ക്കെ ഭയങ്കര ഇഷ്ട കാണാന്
ഉം സ്റ്റാറ്റസ്ച്ചാ എല്ലാരും ചോയ്ച്ചും ഇതെടെ ഇതെടെ
ആഹ് ഉം ഒരു പ്രത്യേകതരം ഭംഗിയല്ലേ
വെര്ന്നോൽക്കൊക്കെ ഭയങ്കര ഇഷ്ട ഇവിടെ ആഹ് നല്ല കാണാനും ഒരിത്ണ്ട് ഇപ്പൊ കൊറേ മരങ്ങൾ പോയിന എല്ല നല്ല രസേനി ഫുള്ള് റബ്ബർ തോട്ടേനി
ആഹ് ഫോട്ടോടുക്കാനൊക്കെ സു ഇതാക്കാരല്ലേ ഉം
തൊക്കെ റബ്ബർ തൊട്ടേനി അതൊക്കെ മൂർച്ചാ
ആഹ് ആഹ്
ഇന്ന് ചുറ്റും റബർത്തോട്ടേനി ചി ഓര ഇപ്പോ കുറേ പെര കുറെ കല എടുത്ത് വ ചെണ്ട് പരപ്പണി തുടങ്ങാന
ഉം
ഇവടൊര് ഇതാവും
അതോണ്ട് കൊറേ എന്താ അയൽവാസികളൊക്കെ കി ട്ടുവല്ലോ ഉം കൊറേ അങ്ങനെ ആഹ് ആഹ് അങ്ങനെരിതാവും ഒറ്റക്കാണോരിക്കങ്ങനെ ആൾ ഉണ്ടാവും
എപ്പോഴും വാതിലൂട്ടി കുത്തിർക്കല ഉള്ളില് പേടിയാ ഓല് മുന്നിലും ഞങ്ങൾ താ പാസാക്കിയാണ് ഓരോ മുന്നിലെന്നെ അങ്ങാട്ടുങ്ങട്ടും റോഡിന്റെ നടൂല് നടു റോഡും മുന്നേ രണ്ടാൾതും ഒരേപോലെ
ആഹ്
ങ്ങോട്ടോക്കിയേ ഓലിം കാണാ ട്ടോക്കി
ആഹ്
ആരുതീലാ
ഉം നമ്മക്ക്ങ്ങനെ ഇപ്പ അപ്പുറത്ത്ള്ള ആൾക്കാരങ്ങനെ നമ്മളോട് അങ്ങോട്ങ്ങ്ടും സംസാരിക്കയാണെങ്കി നമക്ക് ഭയങ്കര ഒരിതാ
ഉം പൊറത്തെറങ്ങുല്ലേ എപ്പോളും അടുത്ത ആഹ് ആഹ്